ഹലോ കേക്കുന്നുണ്ടോ?
ആഹ് കേൾക്കുന്നുണ്ട് എല്ലേ ഏ ആഹ് ഇതെടുക്കാന് കൊർച്ച് ബുദ്ധിമുട്ടായിട്ടോ ഇങ്ങനെ കറങ്ങി
ആഹ ചെലത് എ ആഹ് അത് ചെലപ്പോ അങ്ങനെ നമ് മ്മള് ചില സമയത്ത് മഴയൊക്കെ ഉണ്ടായണ്ടായിരിക്കും
ഉം അതാവും മയാകുമ്പോ എക്കാന തിങ്ങനെ മു മുറിഞ്ഞി മുറിഞ്ഞി ഇങ്ങനെ കേക്ക
ആ അതാ അവിടെ സ അവിടെ സാ ധനങ്ങളൊക്കെ വാങ്ങി അ വായി കടയിലൊക്കെ വാങ്ങിക്കാന് ദൂരെയൊക്കെ പോണൊ അതോ അടുത്ത് കിട്ടോ
ദൂരേ പോണം. നങ്ങക്ക് കുറച്ച് അ.. ഹ്.. അകലേണ്, അങ്ങാടിന്ന് പറഞ്ഞ നമുക്ക് അത്രട ത്തില്ല അടുത്ത് ചെറി
എത്ര എത്ര നേരം നടക്കണം?
ഈ ഞമ്മള് ഞങ്ങളെ വീട്ന്നർഞ്ഞ കുറച്ച് ഉള്ളി ലെക്കാ ടൗണിലെ ല്ലാ. അപ്പൊ നമുക്ക് ഉള്ളിലാകുമ്പ ന - ക്ക് വല്യ സാധനങ്ങൾ, ഡ്രസ്സ് എടുക്കാന് അങ്ങൻത്തതൊക്കെടുക്കണങ്കിൽ നമുക്ക് ആ നല്ല അങ്ങനട്ട ട്ടിഇതിലൊക്കെ പോണം കൊറച്ച് വണ്ടിയൊക്കെ വിളച്ച് പോണം അല്ലാതെ നമുക്ക് നമ്മളെ ആഹ് ആഹ് സ്കൂളൊക്കെ ഇണ്ട്. സ്കൂൾ ഇണ്ട്, അങ്ങനെ മദ്രസ അത് ഇണ്ട്, പള്ളി, ഒക്കെ ഇണ്ട് അടുത്ത് നമുക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനം നമുക് ക്കാവിശ്യുള്ള സാധനൊക്കെ വേങ്ങാട്ടോ. പച്ചക്കറികൾ, പിന്നെ നമുക്ക് അങ്ങനെ പലചരക്ക് സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ എടുത്ത് ചെറിയ കടണ്ട്. അതിലൊരുവിധം എല്ലാ സാധനുണ്ട്
എത്ര എത്ര മിൻറ്റ് നടക്കണം
ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിൻറ്റൊക്കെണ്ടാവും നടക്കാനാണെങ്കില്
ആഹ് സാധനം മേടിക്കാൻ, ചന്തയിലൊക്കെ പോണമെങ്കിൽ, ചന്തയൊക്കെ അടുത്താ അതോ പുറത് ത്തുപോയി വാങ്ങണോ
ചന്തയില്ല, ചന്തയൊക്കെ കൊർച് ഹ്.. ആഹ്.. ദൂരെ പോണം നമ്മള് ബസ്സക് ക്കെ വിളിച്ചിട്ട് അല്ലെങ്കി വണ്ടിയൊക്കെ വിളിച്ചിട്ട് പോണം. അത്രയൊ ആ അങ്ങനെ അടുത്തൊന്നുല്യ
അപ്പൊ പിന്നെ മീനൊക്കെ വേടിക്കണെങ്കിൽ എന്താ ചെയ്യാ?
മീനേ നമുക്ക്ങ്ങനെ വണ്ടീല് വിക്കുവിടെ. നമ ഇങ്ങനെ ആൾക്കാര് കൊണ്ടുവരുട്ടോ ആഹ് അങ്ങനെ വരും. പിന്നെ നമുക്ക് ഉഹു ന എന്റെ ഉപ്പൊക്കെവടെ നാട്ടി തന്നെയാണ്. പ്പവര് അങ്ങനെ അങ്ങാടിയിലൊക്ക പോയി വരുമ്പോ, ആഹ് അങ്ങനെ വേങ്ങിട്ട് വരും. ന്ന് ഒരുവിധം സാധനങ്ങളൊക്കെ അങ്ങനെ കൊണ്ടുവരാറ് രാത്രിയൊക്കെ നമ്മള് വിളിച്ച് പറയും. ആഹ് എന്തെങ്കിലും കഴിഞ്ട്ട് പിന്നെ നമ്മള് വിളിച്ച് പറയും പിന്നെ കൊറെ വെക്കും നമ്മ അങ്ങനെ ഇന്നാ നേരത്ത് പോയി വരില്ല അങ്ങനെ വേങ്ങാൻ നമുക്ക് സൗകര്യല്ലല്ലോ. ആഹ് നേരത്തെ വാങ്ങിച്ചു വെക്കും അപ്പോ പോമ്പോ പിന്നെ നമ്മള് ഒരുപാട് സാധനങ്ങളൊക്കെ ഇണ്ടെങ്കില് നമ്മള് വണ്ടി എടുത്തിട്ട് നമ്മളെല്ലാരും കൂടി വല്യ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ട് അങ്ങനെ എട്ക്കും
ആഹ് ഓ ഇവിടെപ്പ ഇവടെ അങ്ങനെല്ല ഇവടെ അടുത്ത് തൊട്ടപ്രത്ത് കടയാ അപൃ ഇഷ്ടം പോലെ കടയൊണ്ട് അടുത്തടുത്ത് അതുകൊണ്ട് തന്നെ ആ പിന്നെ അടുത്ത് ശകല അപ്പുറത്തോട്ട് സ്കൂളുണ്ടേ.. നമ്മള് വീടിന്റെ അഞ് ഞ്ച് മിനിറ്റ് നടക്കുന്നടത്തൊരു പബ്ലിക് സ്കൂ വല്ല്യ ഏഹ് എഞ്ചിനീയറിംഗ് കോളേജു എല്ലാം കൂടെ ആദ്യം അവ്ടൊരു പബ്ലിക് സ്കൂൾ ആരുന്നു പിന്നെ എഞ്ചിനീറിങ് കോളജൊക്കെ വന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങ്
അതെ ചേച്ചിടെ വീട് ടൗണിൽ തന്നെയാണോ? റോഡ് സൈഡിലാ റോഡഒക്കെ അടുത്താണ് വീട് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ലേ? ഇവടെ എക്കെ നമ്മളെ
എനിക്ക് കേക്കാം ഹലോ
കേ കേക്കാ ആഹ് എനി ആഹ് കേൾക്ക്ന്ന്ണ്ട് കുറച്ചു നേരം കേൾക്കാതായി അത്വ്ടെ എന്തെങ്കിലൊക്കെ പ്രശ് ങ്ങക്ക് മയായിട്ടേ അപ്പോ ഞാന് ചേച്ചി പറഞ്ഞതൊന്നും കേട്ടിലാ
ആഹ് നമുക്ക്‌വിടടുത്ത് അടുത്ത് കടയൊക്കെണ്ട് ഉം അടുത്ത് കടയൊണ്ട്, സ്കൂളൊണ്ട്, പബ്ലിക് സ്കൂളൊണ്ട്, എഞ്ചിനീയറിംഗ് കോളേജോണ്ട്.
ആണോ?
ഉം കോളേജോണ്ട് പിന്നെ
ആഹ്
പിന്നെ നമ്മടെ ഞാൻ പഠിച്ച സ്കൂളൊക്കെ പതിനഞ്ച് മിൻറ്റ് നടക്കണം.
ആഹ് ഞങ്ങക്ക് ഇവടെ സ്കൂള് പർഞ്ഞാ ചെറിയ സ്കൂൾ ആണോ ഞങ്ങക്ക് വിടെ ചെറിയ സ് കൂളുള്ളൂ നമുക്ക് നാലാം ക്ലാസ് വരെയുള്ള സ്കൂളൊക്കെള്ളൂ അടുത്ത്ട്ടോ പിന്നെ വല്യ സ്കൂളും കോളേജോക്കെ നമുക്ക് പോണം നമുക്ക് പിന്നെ കൊർ ച്ച് ബസ്സൊക്കെ വിളിച്ചിട്ട് അങ്ങനെ പോണം.
ഈ ഏഹ് ബി എഡ് പഠിപ്പിക്കുന്ന അത് ഒരു ഒരു ഒര് ആഹ് ഒര് ഏഹ് രണ്ട് കിലോമീറ്ററിനകത്ത് എല്ലാവോണ്ട്. എല്ലാം മിക്കവാറുള്ള സ്ഥാപനങ്ങൾ ഉം ടൗണിലല്ല നമ്മളിങ്ങു അകത്തോട്ട നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് ഞാൻ നടന്ന്‌ ഞങ്ങടെ വീട്ടി വരണം.
ആഹ് അപ്പോ അവടെ കടകൾ എല്ലാ കടകളുണ്ടോ? നമുക്ക് നമ്മുക്ക് പുതിയ വസ്ത്രൊക്കെ വാങ്ങണെങ്കി എങ്ങനെ വണ്ടി വിളിച്ചിട്ട് പോണോ? എല്ലേ കടകളു ണ്ടോ അടുത്തടുത്ത് നമുക്ക് ഇനിപ്പോ എന്തെങ്കിലും കയിക്കാനൊക്കെ പൂതിയായ അങ്ങനത്തെ ഇതൊക്കെ ഇണ്ടോ ഭക്ഷ്
ആഹ് അത്യാവശ്യ അത്യാവശ്യ കടകളക്കെയൊണ്ട്
ഉണ്ടല്ലേ വസ്ത്രങ്ങളൊക്കെ എടുക്കാന് പുതിയ പുതിയതൊക്കെ വേങ്ങണെങ്കി അങ്ങനെയൊക്കെ അങ്ങനത്തെ കടകളൊക്കെണ്ടോ
അതിനുവോണ്ട് ഇവടെ പതിനഞ്ച് മിനിറ്റ് നടന്നാ ജംഗ്ഷനാ അവടെ പിന്നെ എല്ലാ സ്റ്റുഡിയോ ഒണ്ട് ഏഹ് പിന്നെ ഇ ഷ്ടം പോലെ ചായക്കട തുണിക്കട ആറഴെണ്ണവോണ്ട് ഇപ്പഴും കൊറേ കട വന്ന് പിന്നെ ഷോപ്പിംഗ് കോംപ്ലക്സ് പോലെ ഒരെണ്ണം അവടെ കെട്ടിട്ടോണ്ട് അവടെ സൂപ്പർ മാർക്കറ്റ് പോലെ ഒരെണ്ണം അങ്ങനെയൊക്കെ ഇതെല്ലാം അവിടെയുണ്ട് പിന്നെ ഞാൻ ഈ നമ്മള ഇവിടത്തെ ടൗണില് ഞാൻ അങ്ങനെ പോകും അവിടെ ഇങ്ങനെ കടേല് ജംഗ്ഷനിൽ അങ്ങനെ പോകത്തില്ല എനിക്ക് അപ്പറത്തെ ബൈപാസ് റോഡില് കൊറെ ഞാൻ അങ്ങനങ്ങ് എനിക്ക് അതു വഴി പോവാനുള്ള ഇഷ്ടം കൊണ്ട് ഞാനത് അതു വഴി അങ് പോവും
അതല്ലെങ്കിലും നമുക്ക് അങ്ങനെ തന്നെ നമുക്ക് അടുത്തുള്ളതിനോട് വല്യ താല്പര്യം ഉണ്ടാവില്ല നമ്മള് മുറ്റത്തെ മുല്ലക്ക് മണല്ലാന്ന് പറയണ പോലെ നമ്മളെ അടുത്തുള്ളതൊന്നും നമ്മുക്ക് കണ്ണീ പിടിക്കൂല
അതെ ഒടനെ ഡയലോഗ് ആഹ് ആഹ് അല്ല ഇവടേം പരാതിയതാ ഇവിടെ എല്ലാർക്കും പരാതിയത് അപ്പ ഇവിടെങ്ങും പോവുല
അതേലേ ഞങ്ങള് അങ്ങനെ തന്നെ ഞങ്ങള് ഞങ്ങളെ ടൗണിൽ പോവാറില്ല ഞങ്ങളെ ടൗണ് പറയുമ്പ തന്നെ ഞ കൊറച്ച് പോവാനിണ്ട് പക്ഷെ ഞങ്ങളും അങ്ങനെ അവടെ പോവാറില്ല ഞങ്ങള് കൊറച്ച് അപ്പറത്ത് ചേച്ചി എങ്ങനെ പോയി വേങ്ങിക്കൊണ്ടരണോ ചെയ്യണേ
അയ്യോ അതാ ഇവിടെ ഇവിടെ സാധനങ്ങൾ വാങ്ങിച്ച് വെച്ചാലേ ചേച്ചിക്കാണെങ്കി എപ്പഴും എപ്പഴും ഇങ്ങനെ കടേൽ പൊക്കോണ്ടിരിക്കണം അയാള് ഒരു ദിവസം ഒരു പത്ത് പ്രാവിശ്യെങ്കിലും അയാള് കട ഞാൻ അത് അയാളതിന് വഴക്ക സാധനങ്ങൾ എന്തൊക്കെണ്ടേലും അയാൾ എന്തെങ്കിലും ടി അതില്ല ടി അതില്ലാർന്നെന്നും പറഞ്ഞങ്ങ് പോക്കോളും ഞാൻ ചോദിച്ച് എന്തിനാടെ ആഹ് അയാക്ക് അങ്ങനെയാ വാങ്ങിച്ചു വെച്ചിരുന്നാലേ എളുപ്പോ അത് എന്തൊരു സൊഭവം ആന്നെന്ന് എനിക്ക് അറിയത്തില്ല അങ്ങനെത്തെരു ചേച്ചിയേ ഞാനും വഴക്കുടുന്നെ ഏയ്‌ അതുപോലന്നേ ആയാൾക്ക് പിന്ന അടുത്തടുത്ത കടേല് ഇങ്ങനെ കടേൽ പോയിട്ടും പിന്നെ കടേൽ പോവുന്നയല്ല അയാൾ ഇങ്ങനെ എല്ലാരോടും ഞാനങ്ങനെ കൂടുതലായിട്ട് പൊറത്തു പോകുമ്പോ അങ്ങനെ ആൾക്കാരോടൊന്നും അങ്ങനെ വലിയ സംസാ സംസാരിക്കില്ല ഇയാള് പിന്നെ എല്ലാരോടും ആഹ് അമ്മേടെ കണക്കന്നെ ഞാനയാളെ വഴക്കുണ്ടാക്കും അയാളടുത്ത് അങ്ങനെ ചുമ്മാതാ നമുക്കൊരു അങ്ങനെ അല്ലാണ്ട് ഇവിടെ ഒത്തിരി ക അടുത്തടുത്ത് കൊറെ ഞാൻ പഠിപ്പിച്ചു